ഹലോ
ഹലോ ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്‌ണ് ണ്ട്
ആഹ് അബ്രോലി ഇഷ്ടപ്പെട്ട ഫുഡ് ഏതൊക്കെയാണ്
എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി മന്തി അങ്ങനൊക്കെ
ബിരിയാണി ഏത് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
ബിരിയാണി തലശ്ശേരി ബിരിയാണി
പിന്നെ
പിന്നെ തലശ്ശെരി ബിരിയാണി ന്നെ മലപ്പുറം സൈഡിൽ കിട്ടണ ബിരിയാണിയാണ് എന്റെ ഫേവറേറ്റ്
ഓ ഓക്കേ ഓക്കേ അപ്പൊ ഈ മന്തിയോക്കെ കഴിക്കാറുണ്ടോ
ആഹ് കഴിക്കാറുണ്ട്
ഇഷ്ടപ്പെട്ട മന്തി ഏതൊക്കെയാ?
സാഫറോൺ മന്തി ഇഷ്ട പിന്നെ എന്റെ നാട്ടില് മണ്ണാർക്കാട്ട്ത്തെ പല കടയിലെ മന്തി ഇഷ്ട
ഓ ഓക്കേ ഓക്കേ എവിടെക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്
ട്രിപ്പ് കൊറ സ്ഥലത്തൊക്കെ കൊറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഉം പിന്നെ ഹൈദരാബാദ് പോയിട്ടുണ്ട് ഹൈദരാബാദ് കൊറച്ചെങ്കിലും ലോങ് പോയിട്ടുള്ളേ
ആഹ് ഹൈദരാബാദ് എവിടെയൊക്കെയാണ് ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ.
ഹൈദരാബാദ് ഹൈദരാബാദ് ആഹ് അവിടെ അത്യാൻഷൻ മറ്റേ രാമോജി ഫിലിംസിന്റെ - അങ്ങനെ കൊറെ സ്ഥലത്തൊക്കെ പോയി അതൊക്കെ ഇഷ്ടായി
ഏഹ്
നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്
മണാലി പോയിട്ടുണ്ട് ഡൽഹി പോയിട്ടുണ്ട് രാജസ്ഥാൻ പോയിട്ടുണ്ട് അങ്ങോട്ടൊക്കെയ ഉള്ള കു കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്
ഉം കൊള്ളാം എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു
എങ്ങനെ
ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു പോയത്?
അയ്ൽ പോയലൊക്കെ ഇഷ്ടപ്പെട്ടത് മണാലിയാണ് മണാലി കുറച്ചും കൂടി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിന്റെ ഒക്കെ പ്രശ്നണ്ടായിരുന്നു മണാലിയില് മണാലിയിൽ ആഹ് ഞാൻ ഇവിടുന്ന് പോയത് ട്രെയിൻ ആയിരുന്നു അങ്ങനെയൊക്കെ
ഉം ഓക്കെ
ഹലോ കേട്ടില്ല
ആ ഓക്കേന്നരർഞ്ഞ്
ആ ഓക്കെ
മ്മ് ഹ്
പിന്നെ വേറെ എവിടെക്കെ പോയിട്ടുണ്ട്?
വേറേ വേറെ ഊട്ടി കൊടൈക്കനാൽ പിന്നെ ഉം മ്മ് അടുത്തതിനി പോവാൻ പ്ലാൻ ചെയ്യണുണ്ട് രാജസ്ഥ